ആഹ്.
കേക്കണില്ലേ
ആഹ് കേക്കണ്ട് പറഞ്ഞോളു.
മം എവ്ടെ ള്ളത് കണ്ട്ട്ട് കുറേയായാലോ?
അമ്മള് ഇവിടൊക്കെ തന്നെണ്ട്.
മം ന്താ പരിപാടി ഇപ്പോ?
ഇല്ല വീട്ടിലാണ്
വെറുതെ ഇരിക്കാ.
ആഹ്
വെള്ളിച്ചായതുകൊണ്ട് ജുമുഅ നിസ്കരിച്ചു ഒഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുയെക്കാരംല്ലേ?
അതെ ഫുഡ് കഴിച്ചോ?
ഇല്ല ഞാൻ ഫുഡ് ഇണ്ടാക്കണെള്ളൂ. ഞാൻ എണീക്കാൻ കൊർച്ച് വൈകിപ്പോയി.
ആ ആ അപ്പൊ വീട്ടിലില്ല. വീട്ടിലല്ലോയിരിക്കൂലേ?
ഇല്ല ഇല്ല. ഞാന് വെസ്റ്റ് ബംഗാളിലാ. ചെറിയൊരു വർക്കിന്റെ ആവശ്യത്തിനായി വന്നാ. ഔടെ?
ആ ആ പിന്നെ എന്തൊക്കെയാ? ഞാനിങ്ങനെ ഇരുന്നപ്പങ്ങനെ ഞാനിങ്ങനെ ഇരുന്നട്ടേ.
ആഹ്.
ശബ്ദം ക്ലിയർ അല്ല
ഇജ് മറ്റേ റീല് കണ്ടോ? ഒര് ചെങ്ങായില്ലേ എന്തോ മലപ്പുറം മലപ്പുറത്ത്കാരനാണ് മലപ്പോറം എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇൻസ്റ്റാഗ്രാം പേര് എന്തോ? സെൽമാനോ സെലു സെൽമാനോ ഓട്ടോറിക്ഷ ആയിട്ട് ലോകം ചുറ്റാൻ പോയി ഇന്ത്യ ഫുള്ള് കറങ്ങാൻ ശെരിയെ.
ആ ഇയ് റേഞ്ചിൽ ഉള്ളടത്തേക്ക് നിക്കട്ടോ?
ആ ഓക്കെ ഓട്ടർക്ഷയ്ക്ക് ഇന്ത്യ ഫുള്ള് കറങ്ങാൻ പോയി ഓന്റെ റീലാണേക്ക്‌ റീലണ്ടീന്യോ ഹലോ ഹലോ
കണ്ട്
ആഹ് കേക്ക്‌ക്കണ്ട് പർഞ്ഞോളി പർഞ്ഞോളി
പണ്ട് ഞങ്ങള് വീട്ടില് വണ്ടിയൊന്നും ഇല്ലേന്നു. അപ്പ ഞങ്ങള് കൂടുതലും പുറ ത്തൊക പോവാന് ആരെങ്കിലും ഓട്ടോർക്ഷ വിളിക
ഉം
എന്നിട്ട് പോ പോവാ ഏ നിപ്പൊബസ്സ് കയറാനാണെങ്കിലും കുറച്ചപൊർത്ത് വണെങ്കി ക്ഷ വിൽച്ചിട്ട് പോവുംന്നിട്ട് ബസ് കയറ അങ്ങനെക്കെയിന്നു. പ്പൊ ഇന്ക്ക് പണ്ട് ഇമ്മ ന്ത് ബസ്സിന് പ്പൊ ന്റെ മാന്റെകുടി ഏ അപ്പമ്മ ചെൽപ്പൊ റി ഓട്ടോർക്ഷ ഇട്ക്കണ്ടാ ഓട്ടോർഷക്ക്‌ ഇഷ്ടപോലെരു പൈസവുലലേ പക്ഷെ അന്ന് ഇൻക്ക് ഏറ്റുംഇഷ്ടം എന്തഞ്ഞി ഓട്ടോർക്ഷെ പോവാനായിരുന്നു ഓട്ടോർഷേ പൊണെന് വേറൊരു സുഖണ്ട് ഫുള് ഓപ്പണണേനും ഏ നിങ്ങളിപ്പോ വെസ്റ്റ് ബംഗാളിലന് പറഞ്ഞല്ലോ അവിടുത്ത ഓട്ടർഷ്യക്കെങ്ങനെ?
ഇവടെ ഓട്ടറിക്ഷണ്ട് പക്ഷെ ഓട്ടോർഷ വളരെ ഓട്ടോർക്ഷ വളരെ കുറച്ചൾക്കർ യൂസ്സെ ചെയ്യുന്നു. ഇവടെ വേറെരു സാനണ്ട് ടുട്ടോ ർഞ്ഞ്കാണ്ട് ഒട്ടൊർഷന്റെ പവുതി വീതിണ്ടാവുള്ളൂ ഏ കരന്റിന്റെണ് സാനം ക്കക പറഞ്ഞാല് ഓട്ടോർഷില് ഇരിക്ക്‌ണപോലെ ബാക്കിലും സീറ്റ്ണ്ടാവും ഓപ്പോസിറ്റ് രിക്കാനും സീറ്റ്ണ്ടാവും. പിന്നെ ഫ്രണ്ട് ല് ഡ്രൈവറെ സൈഡില് രണ്ടാളുണ്ടാവും പിന്നെപ്പൊ ഓട്ടോർഷ ഓട്ടോ ഡ്രൈവർമാർ കുർച് വിരുധമാരണ്ന്ന്ണ്ടെ ഓട്ടോർഷന്റെ ബാക്കില് ഒരു സീറ്റ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും പയ പനവ ആളക്കെറ്റി പോകുന്നത്താണ് സിസ്റ്റം വടെ പിന്നെ ഭയങ്കര ചീപ്പ് റേറ്റാട്ടോ മൂപ്പൊര് ഈ ടൂട്ടൊക്കെ ഈ സ ഓട്ടോർക്ഷക്ക് കുറച്ചൊക്കെ ാകും അതാ ഓട്ടോർക്ഷ പൈസാവും ഹ് ശരി ഒട്ടൊർഷണ്ട്. ആപ്പ് മത്രേള്ളു സാദ ഓട്ടോർഷ ഇദേരെട്ട് കണ്ടിട്ടില്ല. ആപ്പ ഒട്ടോർഷ
ആഹ ആഹ
ആപ്പൊട്ടർഷ വേറെ ഫീലല്ല സാദാ ഒട്ടോർഷന്റെ ആ ട ട ട സൗണ്ടൊക്കെ മാറ്റിക്കാണ്ട് ആപ്പൊട്ടോർഷകുമ്പോ കൊറച്ചുകൂടി മെഷീനറിയി കുറച്ചൾക്കാരെ കൂടുതൽ കൊള്ളുംചെയ്യും സാനം കൊണ്ടുവാനും സൗകര്യം
മ്മള് രു പേരെന്ന് തോന ആൾക്കാര്ണ്ടെങ്കി ആ ഇജ്ജ് ഓട്ടോ
ഉം ആപോട്ടോർഷൽച്ചും ആപ്പൊട്ടോർച്ചൽച്ചോറിം ഉം കസിൻസ്ക്കെ ഒക്കപ്പടിണ്ട് ണ്ടെന്നണ്ടെങ്കില് ആപ്പൊട്ടോർക്ഷളിച്ചോറിം പ്പ ഞങ്ങളോടെരു ചെങ്ങായിണ്ട് ഇയാൾത് ത ഇയാളെക്കെ രണ്ട് വണ്ടിണ്ട്. ഈ സാധ ഓട്ടോർഷിണ്ട് ആപ്പൊട്ടോർഷിണ്ട് അപ്പോ ഇത് ഞങ്ങളല്ലാരും കൂടെണ്ട് ണ്ടവുബൊറിം അമീനെ ഒ ആപ്പേറ്റ് പോരിട്ടാ മറ്റേ വാണ്ട അങ്ങനെ പറിം.
ഏഹ
കേരളത്തിലെക്കെ ഓട്ടോർഷാ സുപ്രീമാസിണ് ത്ര ത്ര ക്ഷെ ഇബടെക്കെ ഓട്ടറിക്ഷണെങ്കിലും ഈ ടൂട്ടോന്റെ പ്രചാരണം കൊണ്ട് ഈ ഓട്ടർഷന്റെ ചീപ്പ് അല്ല റേറ്റ് വളരെ കൊറ്ഞ്ഞു കാരണം എല്ലാരും ടുട്ടോ പോണോണ്ട് ഓ ഓട്ടോകോടൊര് എന്ത്‌ ഡിമാന്റ് ഇല്ലാതെരും അപ്പ പിന്നെ ഓട്ടോകാരും ഈ ടു ട്ടോന്റെ റൈറ്റിനെന്നെ കൊണ്ടോകും പക്ഷെ നമ്മോടൊക്കെവിടെ പച്ചക്കാറ്ഞ്ഞാ ഒരു അഞ്ചാറ് ആൾക്കാരൊക്കള്ളു കേയ്റ്റാ കൂടി പോയ ആറാളൊക്കെപരമാവധി കൊറ് കൊറച്ചു ആൾക്കാരൊള്ളു കേറ്റാ പക്ഷേ ഇണ്ടല്ലോ ഇവിടെക്കെ ടു ഓട്ടോറിക്ഷ പറഞ്ഞാ പതിനഞ്ച് പതിനാറ് ആൾക്കാര് ഫ്രണ്ട് സീറ്റ് തന്നെ കൊറച്ച് നല്ല നീളത്തില് ഓട്ടോറക്ഷന്റെ നീള വീതിക്ക് കേറ്റിക്കും നീളം കേറ്റിക്കോുന്നു കേട്ട് അതിൽൊ ഒരു അഞ്ചാള് ഫ്രണ്ടില്
ഉം
എന്നിട്ട് അങ്ങനെ നിറച്ച ആൾക്കാർ ബലോറിന്റെ ഒക്കെ പോലെ സെൻററിില് വേറെ സീറ്റ് ബാക്കിൽ വേറെീറ്റ് അങ്ങനെക്കെക്കിയിട്ടുണ്ടാവും കണ്ട മാനം ആൾക്കാരെ കിട്ടിട്ടേ ഓള് പോവാ
ഇവിടത്തെ ഓർട്ടർസകാരിക്ക് നമ്മളെ ഓലെ കുട്വ
ഹലോ
മാഥിരിയേക്കാരം ഓട്ടർഷ പ്പോ ഒരു നാലെ ആൾക്ക്
ആഹ് അത് ആള് കൂടതല്ലാണ പ്രശ്ന ഉ ഉം ഇതുപോലെ തന്നെ എല്ല പണിട്പ്പിച്ചുല്ലോ നമ്മളൊട്ത്തോലൊക്കെ പറഞ്ഞാല് ഓട്ടോറിക്ഷ നല്ലൊപണിടിപ്പിച്ചും പർഞ ഗ്ലാസ്സ്മ്മലും ഫ്രണ്ടില് മുന്തിരി കൊലിം ബാക്ക് ദാ ക്ലാസ്സ ഇത്തും കാര്യങ്ങളൊക്കെ കയിക്കാണ്ട് നല്ല പണിയെടുപ്പിച്ചു ഉം പിന്നെണ്ടാവും ഓട്ടർഷകൊക്കെ കൊറെ വൈഫ് വൈഫിനെ സന്തോഷിക്കാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എഴുത്ത്ണ്ടാവന്ന് പറയാ കാത്തിരിക്കാൻ ആളുടെ പറഞ്ഞാണ്ട് ഹലോ ഹലോ